ഹലോ
ആ ആഹ്
കേക്കിണില്ലേ ആഹ് ഓക്കെ ആഹ് എന്താ വിശേഷം ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞോ
ആഹ് ഭക്ഷണൊക്കെ കഴി
ആഹ്
അ ഓക്കെന്ന
എങ്ങനെ
ആഹ വേറെന്താ? ഇല്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഞാനൊന്നും കഴിച്ചിട്ടില്ല ഞാൻ നേരത്തെ കഴിച്ചിനു ഇനിയൊന്നും കഴിക്കണില്ല കരുതി ഞാനിങ്ങനെ നിക്കാണ്
ആഹ ശരി
ആഹ അങ്ങനെ മക്കളൊക്കെ കെടന്നും സ്പെഷ്യലി എന്താ ബിരിയാണി ണ്ടാ ക്കീര് ന്ന്
ആ എന്ത് ബരിയാണിയ ചിക്കനാ
ചിക്കൻ ആ ചിക്കനാ
ഉൊക്കെ കുറഞ്ഞ
ഇല്ലേ ഉറങ്ങിയിട്ടില്ല ഉറങ്ങണന്നുണ്ടെങ്കി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആകും.
ഇതെ
ഹം
സ്‌കൂൾ ലീവാ യോണ്ട് ലേറ്റായി കെടക്കു ലെ
ആഹ് സ്കൂളിലല്ലോ അപ്പൊ അതുകൊണ്ട് നല്ലോ ലേറ്റ് ആയി കിടക്കണന്നുണ്ടെങ്കി
ആ തല്ല ലൊട്ടാ ആ സ്കൂളണ്ട് നേരത്തെ കടക്കും നേരത്തെ നീക്കും സ്കൂള് ല്ലേ പിന്നെ നോക്കണ്ട ത്ത ഇക്ക ത
മ് എക്കാ തന്നെയാണ് അവസ്ഥ സ്കൂളല്ല അറിഞ്ഞ സ്കൂളില്ലെങ്കിൽ പിന്നെ ഒര്കുറങ്ങും വേണ്ട ഒന്നും വേണ്ട.
ആഹ അതെ അത്യേ പറയും സ്കൂളിലേട്ടോ ഉറങ്ങാൻ വിളിക്കണ്ട അറി ഫോൺ കണ്ടിര്ക്കും കൊറെ നേരം. ക്കും ഇതൊക്കെ തന്നെല്ലെ ഓലെ ടൈം പാസ്
ഉം
രാത്രി ഫോൺ കാണാൻ പറ്റൂലാർഞ്ഞ അതന്നെ ചെയ്യുള്ളൂ. ഓള് കണ്ട്ല് കേടാണല്ലോ. ഈ രാത്രി ഉം ലൈറ്റ് ഓഫ് ആകിട്ട് കാണ് ണൊക്കെ ഭയങ്കര കേടാണ് തലക്ക്. പർഞ്ഞ മനസിലാവു
മോനും അതുപോലെയാണ് ലൈറ്റണ്ട് ഓഫെയ്ത് ഞാൻ കടന്ന് ഫോൺ ഇത്ത് വെച്ചോ ഇന്നാലേ ഓനു ഒറങ് കൊള്ളൂ
ഏഹ് ഞാൻ കടക്കുമ്പോ കാൺച്ചൊട്ക്കും പക്ഷെ ഉപ്പാന്റെ കൂടെ കാണും. ഉപ്പാന്റെ കൂടെ എങ്ങനാലും കാണും. അത് കണ്ടെ കടക്കൊള്ളു അപ്പോലും കേ കാണും. സ്കൂളോസം പിന്ന ഞാൻ വേ വന്ന് ഒറക്കല അമ്പത് മണിയാവുമ്പം ഞാന് ഇട്ടൊട്ത്ത് ഒർ
ആഹ് ഞാനും അതുപോലെ തന്നെ സ്കൂൾള്ള ദിവസം നേര്ത്തെ ഒറക്കും. രാവിലെ എണീപ്പിക് ഉം ഉം
വേറെന്താ?
വേറെന്താ അങ്ങനെ
ഉം
ഇങ്ങക് എന്താന്ന സ്പെഷ്യലൊക്കെ?
നഷല് പറിയ മക്രുണിണ്ടാക്കി വൈകുന്നേരം ചായയ്‌ക്ക് രാത്രി ചിക്കൻ കറിം ചോറും തന്നെ.
ഉം
ഞാന് ഡയറ്റൊട്ങ്യോണ്ട് ഒരു സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിട്ടില്ല.
ക്രൂണി എന്താ ഏഹ് ചിക്കൻ ഇട്ട്ട്ടോ അതോ ബീഫ് ഇട്ട്ട്ടോ?
ചിക്കൻ ഇട്ട്
ആഹ് ഞാന് മക്രോണി ബീഫ് ഇട്ട് ഇണ്ടാക്കല്ണ്ട് വീട്ടിലെല്ലാർക്കും
ഏഹ്
ആഹ് ആഹ് ആഹ് ഇവിടെ ബീഫ് മക്രോണി ഉണ്ടാക്കണതെ എല്ലാർക്കും ഭയങ്കര ഇഷ്ടവാ. ഇവിടെ ഉപ്പാക്കും ഒക്കെ ഇഷ്ടാണ്. അപ്പ പിന്നെ അധികം ബീഫ് ഉണ്ടാകുമ്പോ മക്രോണി ബീഫ് മക്രോണി ഇണ്ടാക്കും.
ആഹ്
ഉം ബീഫ് ഉച്ചക്ക് ബീഫ് ഫ്ണ്ട്ന്നുണ്ടങ്കി വൈകുന്നേരം അന്ന് മക്രോണി മസ്റ്റാണ് വീട്ടില്.
ബീഫ് വെച്ച് ഇണ്ടാക്കി നോക്കിട്ടില്ല ഇത് വരെ
ആഹ് ബീഫ് മക്രോണി നല്ല ടേസ്റ്റിയാ. ഉം
ചെമ്മീൻ വെച്ചു ഉണ്ടാക്കുന്ന് പറഞ്ഞു കേക്കാം. ഞാൻ ചെമ്മീൻ ഇട്ടിട്ട് ഉം വേറെന്തൊക്കെ പിന്നെ വിശേഷം?
വേറെന്താ അങ്ങനെ പോണു.
ഉം ഇങ്ങള് എങ്ങനെയാ ബിരിയാണിണ്ടാക്കല്? വേവ് ഇത് വേവിച് ട്ട ആഹ് ചിക്കൻ പൊരിച്ചിട്ടുണ്ടാക്കല്? ബിരിയാണി എങ്ങനെയാ ഇണ്ടാക്കല് ചിക്കൻ പൊരിച്ചിട്ടാ? ആഹ് നെയ്ച്ചോറ് പോലെ ഇണ്ടാക്യക്കാ അലാ തൾപ്പിച്ചു ഊറ്റലാ ചോറ്?
അല്ല ഞാൻ കുക്കറില് നെയ് കുക്കറില് നെയ്ച്ചോറാക്കി വെക്കും. എന്നിട്ട് മസാല ഉണ്ടാക്കിയാണ്ട് ദമ്മിടലാ. അത് അങ്ങനെയാ ല് ഇവരൊക്ക ഞങ്ങള് കൊർച്ചാകെ നാല് അഞ്ച് പേരാ ഇള്ളത്. അപ്പ പിന്നെ അങ്ങനെ ഇണ്ടാക്കല്ലെ സുഖം. ക്കറിൽ കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാവുകയും ചെയ്യും.
ആഹ് സിമ്പിൾ ആയിട്ട് കഴിയുമല്ലോ? പരിപാടികൾക്കും. ഉം.
ബിരിയാണി ഉണ്ടാക്കണന്നു ണ്ടെങ്കിൽ ടൈം അതുകൊണ്ട് വേണ്ടല്ലോ തോനേ വേണ്ടല്ലോ എടുത്തിട്ട് കുക്കറില് നെയ്ച്ചോറും വെക്കും. എന്നിട്ട് പിന്നെ മസാല പെട്ടന്ന് അടുപ്പത്ത് ഗ്യാസിൽ ഗ്യാസില് റെഡിയ ആക്കി കഴിഞ്ഞാ പി ണ്ടല്ലോ റെഡി ആവാന് അങ്ങനെ കാട്ടിലാണ്.
ഉം ഓരോ ഇതിലും ഓരോ മോഡലാണല്ലോ നാട്ടി ഓരോ മോഡലാ. ചെലര് തളപ്പിച്ചു ഊറ്റും
ആ ഞാനിതുപോലെ ഏ വീട്ടില് കൊറേ ആൾ ഉണ്ടന്നുണ്ടെങ്കി തിളപ്പച്ച് ഊറ്റും. അല്ലാന്നുണ്ടെങ്കി എന്താ പാത്രത്തില് ചോ നെയ്ച്ചോറ് വെക്കും അങ്ങനെകാണിക്കും.
ആഹ് ആഹ്
ഫുഡ് ഉണ്ടാക്കാൻ ഓരോ മൂട് പോലെയാണ്.
ഉം. നെയ്ച്ചോറിനെകാട്ടി സിമ്പിൾ ഈ മന്തിയും ഇതൊക്കെയാണ്. ഏറ്റവുംതാല്പര്യവുഅതാണ് മന്തി.
വീട്ടില് ഞങ്ങടെ വീട്ടില് ഞങ്ങക്ക് മക്കക്കൊക്കെ മന്തിയാണ് ഇഷ്ടം പക്ഷെ ഉപ്പാക്കും ഉമ്മാക്കും അവർക് മന്തി ഇഷ്ടമല്ല. ഹസ്ബന്റിന്റെവീട്ട ട്ടില് അപ്പൊ പിന്നെ ഞാൻ അധികം മന്തി ഞങ്ങൾ ഉണ്ടാക്കലില്ല. ഞങ്ങള് അധികം ബിരിയാണിയാണ്. മന്തി പിന്നെ ഞങ്ങള് പുറത്തു പ്പോയി ഫുഡ്കഴിക്കും. ആ അതെ. ഉം. പുറത്ത് പോയി ഫുഡ് കഴിക്കുമ്പോളാണ് ഞങ്ങള് മന്തി കഴിക്കുക.
ആ ഉമ്മാനും ഉപ്പാനും ഇല്ലാതാവുമ്പംകാണാം.
ആ ഓര് എല്ലാരും കൂടി കഴിക്കുമ്പോളല്ലേ ആ എല്ലാരും കൂട്ടുമ്പളല്ലേ നല്ല ഭം രസംന്ന് പറഞ്ഞങ്ങാണ്ട് ഞങ്ങള് പിന്നെ അങ്ങനെ ആകും. പിന്നെ മക്കള് നിർബന്ധം പറയുമ്പോ ഓലക്ക് മന്തി വേണന്ന് പറയുവാണെങ്കിമാത്രം ഞങ്ങള് വീട്ടില് മന്തി ഉണ്ടാക്കുക.
ഉം. അത്ശരി. ഇവിടെ ഞങ്ങൾ അധികം എളുപ്പത്തേക്ക് മന്തി അതാ ഉണ്ടാക്കുക. മകൾക്ക് അതാ ഇഷ്ടം. പിന്നെ
ആഹ്
ആഹ അതെ മന്തിയൊക്കെ എളുപ്പള്ള ന്നെയാ ഞാൻ ഇന്റെ വീട്ടിൽ വന്നാലെ അങ്ങനെണ് ഇന്റെ വീട്ടിൽ വന്നാൽ പിന്നെ ഇവടെ ഉമ്മാക്കും ഉപ്പാക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുല്യ ഹസ് ഹസ്ബൻഡും ഉമ്മാക്കും ഉപ്പാക്കും മന്തിത്തെ റൈസ് വേവില്ലറാ ഞ്ഞാണ്ടാണ് ഓൽക്ക് അതാണ് ഇഷ്ടല്യത്തത് നെയിം ഒരു എരിവും പുള്ളിയും ഒന്നും ഉണ്ടാവില്ലന്നൊക്കെ പറയും ഞങ്ങളോട്
ആ അതെ അഹ് ശെരിയാണ് പഴമകാർക്കൊന്നും പറ്റൂല
ആ ഇന്ക് എരുവും പുള്ളിയൊക്കെയുള്ള ചോറും കുട്ടാനും വാണെന്ന് പറയുങ്ങട്ട് ഞങ്ങള്
ഉം ഇന്റ ഹസ്ബൻ്റ് മാസ അങ്ങൻത്തന്നെണ് ആണോ അറിം അത് പൊകച്ചോ യണല്ലോത് പൊകചൊയക്ക്ണ്ട് അറിം
ഹ്
ആഹ് ഇപ്പോ കഷ്ട്ടപ്പാടന്നേ ശര്യാ പറ്റൂല ഉം ഇപ്പാക്കാക്കാര് പിന്നെ അക്കഷരി ഉ
പിന്നെ ഇപ്പം എല്ലാരും ഇപ്പൊക്കെ പിന്നെ പൊറത്‍ന്നല്ലേ ഫുഡ്‌
ആ അതെ ഇപ്പം അയ്ന് പെരുന്നാളായാലും എന്ത് വിശേഷപ്പെട്ട ദിവസയാലും പൊറത്ത്ന്ന് ഓർഡറെയാ. കാറ്ററിംഗ് ആയിട്ടു
ഉം
നമ്മ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യല്യല്ലോ പെണ്ണുങ്ങൾക്ക് ഇപ്പോ ഫ്രീ ആണ് ചുരുകി പറഞ്ഞാ പണില്യ ഉം പക്ഷെ പെരുന്നാൾകക്ക് വീട്ടിലുണ്ടാക്കുന്നതാ നല്ലത് ലെ ഒരു കൊല്ലത്തിൽ ഒരു വർഷം ഇണ്ടാവണതല്ലേ
ട്യങ്ങാണ്ടും ഫുഡുണ്ടാക്കലോ ഒക്കെരുമ്പോ ഒരു മണിയാവുമ്പത്തേക്ക് റെഡി ആക്ണെ ആ ഒരു രസാണല്ലോ ഉ
ഇരിക്ക ഫുഡ്‌ കഴിക്ക ന്നാലും ഇപ്പത്തെ രീതി അതാ ഉം പ്പൊ ഓണത്തിനായാലും വിഷുവിനായാലൊക്കെ അങ്ങൻ തന്നെ ഇപ്പൊ ഏതൊര് പരിവാടിക്കും ഇപ്പോ അങ്ങൻതന്നെ
ഉം ഉം
പിന്നെ ങ്ങള് പിന്നെ വെള്ളിയാഴ്ച എല്ലാ സ്പെഷ്യൽ ഇണ്ടാക്ക. എല്ലാ ദിവസും സ്പെഷ്യലാ? എല്ലാ കുട്ട്യേക്ക് ലീവുള്ള സ്പെഷ്യൽ ആയി.
ഞങ്ങള് വെള്ളിയാഴ്ച ണ്ടാക്കും വീട്ട്ലധികം വെള്ളിയാഴ്ച ണ്ടാക്കാ.
ആഹ് കുട്ട്യേക്ക് വെള്ളിയാഴ്ച ലീവില്ലല്ലോ ശെനി, ഞായറാ
ഇല്ലേ ശെനി, ഞായറും
ആഹ് കുട്ട്യേക്ക് ലീവുള്ള വസം വേണല്ലോ ന്തെ ഇണ്ടാക്കല്ലേ അവർ മൂപ്പരിഷ്ടത്തിന് മതി ഇത്ണ്ടാക്കല്
അതുപോലെ അധിക ഞായറാഴ്ചയും ഇണ്ടാക്കും ഞങ്ങള്. ഓൽക്ക് ഇഷ്ടം ഞായറാഴ്ചല്ലേ. ചെലപ്പോ വെള്ളിയാഴ്ച ഇണ്ടാക്കും വെള്ളിയാഴ്ച വീട്ട്ല് ബീഫ് ഇല്ലെങ്കിൽ ഇസ്ലാമ്ന്ന് പൊറത്താണ്ന്നുളളതാണ് ഞങ്ങളെ വീട്ട്ത്തെ കൺസെപ്റ്റ് ആഹ് അപ്പൊ പിന്നെ ബീഫ് എന്തേലും മേടിക്കും. അപ്പൊ പിന്നെ നെയ്‌ച്ചോറോ അങ്ങനെന്തെകിലൊക്കെ ഇണ്ടാക്കും ഞാന്. ഞാറാഴ്ച പിന്നെ മോന്ക് എന്താണോ ഇഷ് ള്ളാ ഫുഡ് അത് ഞായറാഴ്ച്ചിം ഇണ്ടാക്കും അങ്ങനെ ഇണ്ടാക്ക.
ആഹ് ഞാറാഴ്ചന്നെ അധികം കല്യണതൊക്കെയായിട്ട്
ആഹ് ഹ് അതെ
ഉം
ഒരു വട്ടം നമുക്ക് ഒഴിവാക്കാ നല്ലേ ഡയറ്റും കാര്യങ്ങ കുട്ട്യൾ ണ്ടാവുമ്പോ അതൊന്നും കഴിക്കാനും പറ്റൂലേ. അപ്പോ പിന്നെ വായിങ്ങനെ അട്ച്ച ഞാനിപ്പ ഡയറ്റ് ത് എങ്ങനെപ്പോ ഇത് ഡയറ്റ് മുന്നോട്ടു പോവാ ഇതേപോലെ ഫംഗ്ഷൻ കാര്യ എൻന്താ
ആഹ് ചെ കുട്ടി ചെർതല്ലേ അപ്പൊ നന്നായിട്ട് ഡയറ്റൊന്നും എടുക്കണ്ട കുട്ടി ചെർതല്ലേ. പത്ത് മാസ ആയിട്ടുള്ളേലോ?
പാലുടിക്ക്ണ കുട്ടിയല്ലേ?
ഉം അതാണ് പേടി ഓളെ ബാധിക്കോള്ള പേടിണ്ട്.
ആഹ് ചെറിയ ഷു ഷുഗറ് ഷുഗറൊയിവാ ആഹ് ഷുഗറൊയിവാക്കിയത്തന്നെ തടി നന്നായിട്ട് കൊറയും.
ആഹ് അത് ഞാൻ കണ്ട് ജൂല് കണ്ട് ഞാൻ ഷുഗറ് അത്ര ഒഴിവാക്കി.
ആഹ് ഞാൻ ഞാൻ ഷുഗറ് മൂന്ന് മാസ് ആയിട്ട് ഷുഗറ് കഴിച്ചിട്ടേയില്ല ഇൻക്ക് നന്നായിട്ട് ഇപ്പോ ഇ ചെറുതായിട്ടിങ്ങനെ കൊ ആഹ് കൊയക്കും ഷീണോ ങ്ങനെ വരാണെന്നുണ്ടെങ്കി മാത്രേ ഞാന് മധുരട്ട് ഞാൻ ചായ കുടിക്കാ എന്തേലും ചോക്ലേറ്റ്സ് കഴിക്കാ ചെയ്യാ അല്ലാതെ ഞ ചെയ്യൂല.
ഒഴിവാക്കിയാല് ഷുഗർ മറ്റേ ഡിമ്മയാലാണ് പ്രശ്നം ഇൻക്ക് പ്രഗ്നൻറ്റ്ന്നെ ഷുഗർണ്ടായതാണ്.
ആഹ് പിന്നെ ഇതിക്ക് കോള് വരുന്ന്ണ്ട് ഞാ പ്പ വിളിക്കാ. ഒക്കെ ശെരി